ആഹ്, കേക്ക്ണില്ല്യെ?
ആഹ്, കേക്ക്ണ് ണ്ട്. ആഹ് ന്താ വിശേഷൊക്കെ? സുഖം. അവിടെയോ?
ആഹ്.
ഹലോ?
ഭക്ഷണൊക്കെ കഴിച്ചോ?
ആഹ്, ഭക്ഷണം കഴിച്ചിട്ടിരിക്കുവാ.
ഹാഹ്, ഇന്നന്തേ ഭക്ഷണത്തിന്ണ്ടാക്കി?
ഭക്ഷണത്തിന് ഇപ്പം പിള്ളേരൊക്കെ നൂഡിൽസ്ണ്ടാക്കി കഴിച്ചു. ഇപ്പ പിന്നെ ഞങ്ങള് ഇത് ചോറൊക്കെ ഉണ്ട് ഞങ്ങൾ ഓൺലൈനെടുത്തിര്ന്ന് ചോറൊക്കെ കഴിച്ചു ത്തിരിക്കുവാ അഹ്, കയ്ഞ്ഞാ
ആഹ്, കഴിഞ്ഞു കഴിഞ്ഞു.
ആഹ്
ഞങ്ങള് ഇതേമാരി നൂഡിൽസ്ണ്ടാക്കി. എൻ്റെ ചോറൊന്നും ഉണ്ടാ ഇല്ല്യ. നൂഡിൽസ് വാങ്ങി കൊടന്ന് രാ
ആഹ്, ആഹ് ആഹ്, പിള്ളേരെല്ലാം കൂടെ വെ കൂടെ ഒന്നിച്ച്കൂടി ഇന്ന് മേടിച്ച് ഉണ്ടാക്കി കഴിച്ചുകോണ്ടിരിക്കുവാരുന്നു.
ഏഹ്
നാത്തൂന്റെ പിള്ളേരൊക്കെ ഉണ്ടേ അപ്പൊ അവരെല്ലാം കൂടെ ഒന്നിച്ചു ആഹ് പിള്ളേർക്കരു മതിയല്ലോ ഇനി ചോറ് വേണ്ടാന്ന് പറയുവ ചോറ് വേണോ എട്ക്കട്ടേ ചോയ്ച്ചപ്പം പിന്നേ അവിടെന്തെ
തിൻ നല്ല വിശേഷം, അവിടെ എന്തൊക്കെ വിശേഷം?
വടിം നല്ല വിശേഷം. ഇന്നേത ഒരു മ ഇന്ന് മഴയൊന്നും പെയ്തില്ല്യ, ഒരു നല്ല അന്തരീക്ഷായ്ര്ന്നു. ആഹ്, തുണിയൊക്കെ ആണ്ട് ഒണങ്ങിക്കിട്ടി രണ്ട് ദുവസത്തെ തുണി
ആഹ്, പ്പൊരു വിതൊക്കൊൺങ്ങീണ്. പ അയലൊക്കൊന്ന് കൊർച്ചൊക്കൊന്ന് കാലിആയീന്
ആഹ്.
ആഹ്, ന്ന്പ്പോ പരിവാടികളൊക്കെ ള്ളോൽക്കല്ലേ സുഖായി. ന്ന് ന്നാ അന്ന് മഴ ഇല്ലാത്തോണ്ടെയ്
ആഹ്, സ സൗകര്യായി
ആഹ്, ആഹ് അല്ലാഞ്ഞാ ഈ മഴിം തൊ നൻഞ്ഞ് ചീഞ്ഞ് പോണ്ട്യരും. പരിവാടിക്കൊക്കെ
ആഹ്, ആഹ് ആഹ് കല്യാണക്കെ ഈ കല്യാണ പരിപാടി അല്ലെ കല്യാണത്തിനൊക്കെ
ആഹ് കല്യാണ പരിപാടി ഉറ്റൂസൊക്കെ ഉണ്ടായിനി ഞങ്ങക്ക് ന്ന് ഉറ്റൂസണ്ടയ്നി
ആഹ്
അതിനൊക്കെ വണ്ടിമ്മ പോകുമ്പോ മയ കൊണ്ട് പോന്നാല് കുട്ടികാളെ കൊണ്ട് നനഞ്ഞ് പോയാല് എന്തരു ബുദ്ധിമുട്ടാ അപ്പൊന്നീ മായന്ന് ഇല്ലാത്ത കൊണ്ട് കുട്ടികളെ കൊണ്ട് ആ നേരക്ക് പോയി പോര
പിന്നെ എത്ര കുട്ട്യാൾണ്ട്
ആഹ് നാല് പേര്ണ്ട്
ആയോട്ടല്ലേ ആഹ് ആഹ്
ഉം ചെറ്ത് മൊള ചെറ്ത് മൊളാ
ആഹ് ആഹ്
ആഹ് ഓക്ക് മൂന്ന് മൂന്ന് വയസ് ആയിട്ടുള്ളൂ
അതെല്ലെ അഹ് ആഹ് ആഹ് മൂന്ന് വിട്ട അങ്കൻവാടിലേക്ക്
ആഹ് മൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ ഈ മാർച്ചിലേക്ക് മൂന്ന് വയസ് തെകയ്ഞ്ഞു
ആഹ് മാർച്ച് ആയപ്പോ കേറിയല്ലേ ആഹ് ഇവടെ ആഹ് ഇവിടെ ഞങ്ങള് എന്റെ കൊച്ച്ന് മൂന്ന് വയസ്സായി ഉം മെയ് അ ഞാൻ സ്കൂള് വിട്ടില്ലാനാന്ന് ചോയ്ച്ചാ ഈ പിള്ളേര് നമ്മടു ഇത്ര നാളല്ലെ നിക്ക്യുള്ളു പിന്നെ സ്കൂളിലേക്ക് പഠിത്തത്തിന് വേ എപ്പഴും പഠ്ത്തേ പഠ്ത്തന്നല്ലേ അതുകൊണ്ട് ചുമ്മാ പിള്ളില് വീട്ടിലിരിക്ക്ണ്ന്നോർത്തു
ഏഹ് അംഗൽവാടി പൂ വിട്ടാല് ഭക്ഷണം ഒക്കെ നല്ലോണ്ട്ട്ടോ ഇപ്പൊ പണ്ടത്ത ആരി അല്ല. നല്ല ഭക്ഷണം ഉണ്ട് കുട്ടിയാക്ക് കൂട്ടത്തി ലാവുമ്പോൾ കുട്ടിയാൾ എല്ലാരും ഇര്ന്ന് കൂട്ടത്തിലാവുമ്പോ അങ്ങനെ കഴിച്ചോളും കുട്ടിയാളയ്
ആഹ് ഒര് ആറ് മാസം വിടാന്ന് ഓർത്ത് എൽ കെ ജി ൻ്റെ തൊട്ട് മുമ്പ്
എൽ കെ ജി ല്ട്ണ‌ടായിട്ട് നല്ല അങ്കൽവാടിൽ തന്നെ ആഹ്
അല്ല ആറ് മാസം വീട്ടിലിരിക്കട്ടെ ന്ന് ഓർത്ത്
ആഹ് വൈകി ചേർത്തന്നെ കുട്ടി ആഹ് ഒരുവിധം വൈകി ചേർത്ത് തന്നെ കുട്ടിയാൾക്ക് ഒക്കെ നല്ലത്
ആഹ് മൂന്ന് വയസ ആവുമ്പോൾ ഒന്നും ഇല്ലല്ലോ പാവം പിള്ളേര്
ആഹ് പക്ഷെ ആദ്യത്തിലൊക്കെ ഓൽക്ക് നൊളോളി ഒക്കെയ്‌നിപ്പൊ ഒരു കൂട്ടര് ഒക്കെ ഉണ്ടല്ലോ കളിക്കാൻ എമ്പാടും ആൾക്കാരും പിന്നെ കൊറേ കളി സാധ ഇതൊക്കെ സാധനൊക്കെ ഇപ്പ അവ്ടെണ്ടാവല്ലോ അപ്പൊ പിന്നെ അവർക്ക് പോകാൻ താല്പര്യാ ആദ്യത്തിലൊക്കെ മോള് കര്ഞ്ഞിരുന്നു പിന്നെ ഇപ്പൊ ഇപ്പ ഒരു കൊഴ്പ്പല്ല ഓക്ക് ഇപ്പൊ ഓള് പോകൂ പക്ഷെ അയ്ൻ്റടി കളിച്ചോണ്ടിരിക്കാണെങ്കില് അയ്ന്റടിയിൽ നമ്മള് കുളി പ്പിക്കാനോ ഇതിനൊക്കെ വിളിക്കാണെങ്കിൽ ഓല് ഞങ്ങൾ പോണില്ലാർഞ് കരയും.
ആഹ് ഈ മഴയത്ത് പാടല്ലട്ട രാവിലെ തണുപ്പു അല്ലേ പിള്ളേർക്കൊക്കെ
ആഹ്
കുളിക്കാ മടിയ ഇപ്പോ പോവാൻ പർ പോവാൻ പറഞ്ഞ
ആഹ അതെന്നെ ഇവ ലെക്കെ മദ്രസ്ക്കൊക്കെ പോകാൻ വിളിക്കണെങ്ക ഓല് വേഗംപോയി വേഗം കുളിമുറ പോയി കുളി കഴിഞ്ഞി തീരുയുള്ളു
കുളിയ ഒരു ഡാസ്ക് ആ ഡസ്ക് കാണല്ലോ ചിലപ്പോ ഇങ്ങനെ കുത്തിയിരിക്കും അതിന്റെ ഉള്ളില് ഇപ്പം വേഗം കഴിക്ക നേരം വൈകിയാൽ പിന്നെ വളടെ ഞാൻ വേഗം വേഗം പറയും പിന്നെ കുളിക്കും
രാവിലെ വന്ന വൈകുന്നേരം വന്നട്ട അപ്പ സ്കൂൾ വിട്ടിട്ട് മദ്രസയ്ക്ക് പോകുള്ളൂ
ആഹ
അതുകൊണ്ട് കുഴപ്പമില്ലള്ളെ രാവിലെ വിളിക്കുന്ന എട്ട് മണിയാവകുമ്പോം ഏ ഒരു കിടക്കറൊണ്ട് ഇപ്പ മഴയും കൂടെ അല്ലെ ഒന്നും കൂടെ സുഖാണ് കിടക്കാൻ
ആഹ ഇപ്പ കുറഞ് നല്ല സുഖ ഉള്ളാലും ത ഉറങ്ങാലോ ചൂടുത്ത്
ആഹ ഉറങ്ങാ രാവിലെ ഒറ്റ ആറ മണിക്ക് പോകണ്ടേ
ആഹാ അ ഹ അവിടെ മോൻ ഉണ്ടാരിക്കൂലെ മദ്രസ പോണെ
വൈകുന്നേരം പോണത് അല്ല ആഹ പോണ്ടാ
ഇവിടെ വൈകുന്നേരം മദ്രസല്ലട്ടോ ഇവിടെ രാവിലെ സ സുബയ്ക്ക് ആറ മണി അറേക്കാലൊക്കെ ആവുമ്പോ പോയട്ട് ആ ഒൽക്ക് പിന്നെ ഏഴുമണി ഏഴര മണി വരെ ഉണ്ടാവും പിന്നെ ഇവൽക്കെ എഴ് മുക്കാലെ മുതല് ഒമ്പ മണി ഒമ്പരെ സ് ക്ലാസ്സ് അങ്ങനെ ഉള്ളൂ ഇവിടെ രാത്രിയില്ല രാത്രി ത്തത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെസ്താമാർ അഹ ഉസ്താമാരു
ആഹ വൈകുന്നേരം പറഞ്ഞ അഞ്ച മണി അഞ്ച മണിക്ക് തുടങ്ങിയാ ആറ മണിവരെ അല്ലെങ്കി ആറര വരെ അത്രേ ഉള്ളു ആ ഹ നമ്മളുടെ വീട് തൊട്ടപ്പുറത്തെ വീട്ടില് തായേ എടുക്കുന്നത്.
ഏ അങ്ങനെ ആഹ അത് നിങ്ങൾ ടുഷനായി എടുക്ക യ്ക്കാരല്ലേ.
മദ്രസയിലേക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലേയ മദ്രസ പുസ്തകമല്ലാം ഉണ്ട പ അത് മദ്രസയില് ടീച്ചറാ
ഏ ഹ ട്യൂഷൻ ഉണ്ടാവൂലേ ഫീസ് ഉണ്ടാവും.
ആഹ പീസ് ഉണ്ട് പീസ് ഉണ്ട് നമ്മള്ല്ല നമ്മടെ പള്ളി വിട്ടാലും ശരി എവിടെയും ഫീസ് ഉണ്ട്
ഏ് ഞങ്ങ ഏ ഞങ്ങളിവിടെ ഫീസ് ഇല്ല ഫീസ് റഞ്ഞാല്. മാസത്തില് വരിസംഖ്യ ഉണ്ടാവും അതേ ഉള്ളൂ അത് നൂറ്റിൻപോ'' എന്തൊക്കെ നമ്മൾ കൊടുക്കേണ്ടേ ഉള്ളൂ.
ഇവടെ ഈ ടീച്ചർ പഠിപ്പിക്കാൻ പോന്ന ടിച്ചറാ അപ്പം നമ്മള മദ്രസ ആഹ
ഫീസ് എത്ര ഇണ്ട്.
മുന്നൂർ രൂപ മാസം.
ഏയ് മാസം മുന്നൂറ് രൂപ ഉണ്ടോ
ആഹ അവര് ഓൺലൈനിൽ ഇഷ്ടമാതിരി പഠിപ്പിക്കുന്നുണ്ട് ആൾക്കാർ പിള്ളെ കുട്ടികളെ. ഈ ഗൾഫിലേക്കല്ല ഗൾഫിലേക്ക് എറപ്പള്ളേ അവരുടെ പിള്ളേരെ ക്കെ ഈ ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ട്
ആഹ് ആഹ്
ഈ തയ്യലും ഫിസോടുത്ത് അടുപ്പിക്കലാണൊ
ആഹ് പിന്നെ വീട്ട് വരുന്നവരേ പഠിപ്പിക്കണ്ട് കൊറെ കുറെ കുട്ടികൾ ഉണ്ടോ വരുന്നത് പഠിപ്പിക്കാന്
ഇല്ല ഇല്ല ത് മ മദ്രസ് അവരുടെ മദ്രസ ഇഷ്ടമാതി പേരുണ്ട് ഇവിടെ ഇപ്പ നമ്മളുടെ അടുത്ത് രണ്ട് പിള്ളേരെ ഉള്ളൂ അല്ലാതെ ഒത്തിരി പേള്ളേരൊന്നും ഇല്ല ആ പോണ സമയം ഇര് പഠിച്ചിട്ടേ വരുവുള്ളൂ നമ്മക്ക് മതപഠനം കൊടുത്താതില്ലോ നമ്മുടെ മദർസേ വിടാത്തെ എന്താന്ന് വെച്ചാ ഇവിടെ ഞങ്ങള് ഏഹ് മുജാഹിദാണ് അപ്പം അവിടെ ഒരു ടീച്ചറേ ഉള്ളൂ ആ ടീച്ചർ ഒന്ന മുതല് എന്താ ആറാം ക്ലാസ് വരെയും പഠിക്കുന്ന ആ ഒരു ടീച്ചർ മാത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വിടൂല എന്നാച്ചഒന്നും പഠിപ്പികുന്നെ മനസാവൂല്ല കൊച്ച്ന്
ആഹ് അത് ശരിയാണ് ഒരു ഒരു ടീച്ചറോ
ആഹ് അത് വേറെ ആരെയും കേയ്റ്റില്ല അവിടെ വേറെ ആരെയും വി വിളിക്കാ സമ്മയ്ക്കുല്ല
ആഹ്
അതുകൊണ്ട് ഞാൻ അതെങ്ങനെ അവിടെ ഇല്ലാത്തത് കൊണ്ടാ അവിടെയാലും ഫീസ് കൊടുക്കണം അവിടെ രാവിലെ എ തിങ്കൾ മുതൽ വെള്ളി വര എങ്ങാണ്ട് എന്നും രാവിലെ ഉണ്ട് ഒരു മണിക്കൂറത്തേക്ക് പോകുമ്പോം ഇപ്പൊ ഒന്നും ആവൂല്ല പിള്ളക്ക അത്രയും ചുമ്മാപോയി വർഷങ്ങൾ കഴിക്കാന്ന് മാത്രേ ഉള്ളൂ
ആഹ്
അത്കൊണ്ട് നമുക്ക് ഇവിടെ രണ്ടു പിള്ളാരല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ കൊച്ചും കൂടെ പോയി അങ്ങനെ ഒരു മണിക്കൂർ ആയാ ഒരു മണിക്കൂർ പഠിപ്പിക്കൂലെ എന്തായാലും
ആഹ്
പഠിപ്പിക്കും
ആഹ് പഠിപ്പിക്ക രണ്ട് കുട്ടികളല്ലെ ഉള്ളൂ തോനെ ആൾക്കാരാവകുമ്പോളാണ് ശ്രദ്ധ വിടാ വിടഅ.
അതന്നെ ആഹ് അതുകൊണ്ട് ഞാൻ മദ്രസേൽ നമ്മുടെ പള്ളി വിടാതെ നമ്മുടെ ഇവിടെ നീ അടുത്ത് വെടി വിടുന്നത് തന്നെ അഹ് ആഹ്
ത്ത് അടുത്താവും ചെയ്യും
ആഹ് വൈകുന്നേരം വന്നിട്ട് പോയാലും മതി രാവിലെ എഴുന്നിട്ട് പോണ്ടാനും അങ്ങനക്ക നല്ല സൗകരണല്ലോ പിള്ളേർക്കും ഉറക്കം പോവൂല്ല ഒരു ഇതായിട്ട് എയുന്നെറ്റ് സ്കൂളിപോകാം
ഉം ക്ഷേ സ്കൂൾട്ട് വന്നാ ഓൽക് ഒരു ബുദ്ധിമുട്ടയ്ക്കാരം അപ്പനെ
അപ്പ സ്കൂൾ നാല് മണിക്ക് വന്ന് വരും സ്കൂള്ട്ട് വരും പിന്നെ ഒരു മണിക്കൂർണ്ടല്ലോ വീട്ടി കളിക്കാന് പിന്നെ അഞ്ചി മണിക്ക് പോയിട്ട് പിന്നെ ആറ് മണിആവുന്നേരം പിന്നെ വീ
ആഹ പിന്നെ ആറെ മുക്കാലോ കഴില്ലോ ബാങ്കൊക്കെ കൊടുക്കാന്
ആതെന്നെ കളിക്കണെങ്കി പിന്നെ അവിടെയും അവിടെ നമ്മടെ അങ്ങനെ പിള്ളോരൊക്കെ അവിടെ ഉണ്ടല്ലോ മദ്രസേലുംണ്ടല്ലോ കളിക്കണ വെച്ചാൽ അവിടെയും കളിക്കാം
ആഹ്
ഉം
ഇങ്ങള്. ഭക്ഷണക്ക കഴിച്ചോ
ആ ഭക്ഷണക്കെ കഴി കഴിച്ചു
ഉം ആ ഇവടെ എല്ലാരും കഴിച്ചു
ഉം ഉം പിള്ളേര് വഴക്കുണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ടെക്കെ
ഏ
വഴക്ക്കളുണ്ടോന്ന് വെച്ചാ കുഞ്ഞി പിള്ളെരെ
ആ
വഴക്ക് കൂടോ
ആ വഴക്കൂടും വഴക്കന്നല്ലേ ഒള്ളൂ ഒന്നൊന്ന് അടങ്ങിക്കാണെങ്കി മറ്റൊന്ന് ഏതുണ്ടാക്കും ഉം ന്നട്ട് പിന്നെ അടിപിടിയാ
ആ വിചാരിക്ക അടുപ്പിച്ചുള്ള പിള്ളായിരിക്കും അതായിരിക്കും
ആ ഓൽക് അടങ്ങിക്കാവില്ല അങ്ങട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പരസ് പരസ്പരങ്ങ തോണ്ടിയൊണ്ട്ക്കും
ആ ഇപ്പം നമ്മള് വഴക്കൂടന്ന് പറയും ആവും വൽതാവമ്പം പിള്ളേർക്ക് ഭയങ്കര സ്നേഹായിരിക്കും കേട്ടോ
ആ
കൊറേ വയ മഴക്കുണ്ടാവണം പിള്ളേർക്ക് ഇന്നാലേ അവർക്ക്
ആ അങ്ങനെ പറിണേക്ക ഇപ്പൊ നമ്മളെ ബാക്കിള്ളെറ്റകളല്ലേ അങ്ങട്ട് ഇങ്ങട്ട് ഇങ്ങനെ. കൂടുന്നതെ പക്ഷേ ഓല് അങ്ങനെ കാട്ടുമ്പം വഴ കൂടുമ്പം നമ്മക്ക് ദേഷ്യം വരും
ആ ന്നാ വെക്കട്ടെ ന്നാ
ന്നാ ശരിട്ടോ ആ ന്നാ ശരി
ആ അയ്ക്കോട്ട